ഹലോ ആ എന്താ പണി
എന്താ വർത്താനം
നല്ല വർത്താനംന്നെ എന്താ വെറുതെ ഇരിക്യാ
എന്തും കേൾക്കുന്നില്ലല്ലോ
കേൾക്കുന്നില്ലേ
ഇല്ല ഒന്നും കൂടി ഒർക്കെപറയോ
കേക്കുന്നില്ല
ആ ഇപ്പൊ കേക്ക്ണ്ട് ഇപ്പൊ കേക്ക്ണ്ട്
ആ ആ എന്താ പണി വെറു
ചോറ് കഴിച്ചാ?
ആ ആ ചോറ് കഴിച്ചു ചോറ് ഞാൻ പൊറത്തുന്ന് മ ന്തി ഓർഡർ യ്തിട്ടുണ്ടായിരുന്നു
എത്ര കുട്ടിയളാ
കുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ടില്ല
ഏ എന്ത പേര് എന്താ പേര്
ആ പേരിനെ അദ തിയ
ഏ
നാദിയ
നാദിയ
ഉം ഉം എന്താ പണി ചാ ചായ കുടിച്ചോ?
ചായ ചായ കുടിച്ചിട്ടില്ല.
ആ ചോറ് ഇന്നെന്താ സ്പെഷ്യൽ എന്തായിരുന്നു?
എന്ത് എന്താ ചോർക്ക് കൂട്ട് ട്ടാന്
അതാ ഞാൻ പറഞ്ഞെ ഞാൻ മന്തി ഓർഡർ ചെയ്തു മന്തി കയിച്ചു പൊറത്ത്ത്തെ ഫുഡ് അതാണ് നിക്ക് കൂടുതലിഷ്ടം അപ്പൊ ഞാന് മൻ
അയ്ശെരി അയ്ശെരി
അവിടെ അവിടെ എന്താ സ്പെഷ്യൽ എന്താ ഇണ്ടാക്കിയെ
ഭക്ഷണം ന്താ എന്താണ് മീൻകറിയുണ്ട് ചോറ് അച്ചാറ്
ആഹ് ആ ബിരിയാണി ഇണ്ടാക്കലില്ല
ബിരിയാ ആ ബിരിയാണി ഇണ്ടാക്കലുണ്ട്
എങ്ങ് ഇങ്ങളെങ്ങനെ ബിരിയാണി ഇണ്ടാക്കല്
ഏ
എങ്ങനെയാ ബിരിയാണി ഇണ്ടാക്കല്
ബിരിയാണി ഇണ്ടാക്കല് എന്താണ് ആദ്യം ഉളളി എൻ ഏ ഇഞ്ച് ഇഞ്ചിയും വെളുത്തുള്ളിം പേസ്റ്റൊക്കെ ഏഹ് ഇതാക്കും പിന്നെ എന്താണ് ഉള്ളി ഇടും ഉള്ളി ഒന്ന് ഒന്ന് വാടിയേൻ്റെശം തക്കാളി പിന്നെ പച്ചമുളക് പിന്നെ തൈര് ഒയിച്ച്ങ്ങാണ്ട് ചിക്കൻ പൊരിച്ചതാണെങ്കിൽ പൊരിച്ച് ച്ചികാണ്ട് ആ മസാലേക്ക് ഇടും അതിന് ശേഷം ഏഹ് പിന്നെ അരി നമ്മള് വെള്ളത്തിട്ട്കാണ്ട് ആ ആ ഒന്ന് ഏ വെന്തേന് ശേഷം അയിക്കാണ്ട് ഊറ്റിടും പിന്നെ മേലന്ന് നെയ്യോയ്ക്കാ ആർ കെ ജി
ദം ബിരിയാണിയാല്ലേ
ആ ദംബിരിയാണി
നമ്മൾ എന്നാലും വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡിനെക്കാട്ടും കൂടുത ല് ടേസ്റ്റ് പൊറത്തത്തല്ലേ പക്ഷെ അതില് ഫുൾ മന്തി വീട്ടില് ആ മന്തി ഉണ്ടാക്കലുണ്ട്
ആ അതെ അതെ ആനാ മന്തി മന്തി ഉണ്ടാക്ക ക്കറുണ്ട്
മന്തി മന്തി എങ്ങനെയ മ നമ്മളെ മല്ലിയും ചെറിയ ജീരകവും പിന്നെ ഗ്രാമ്പു ഏല ക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ കുരുമുളക്
ആ മന്തി ഉണ്ടാക്കിയാൽ മന്തി തിന്നുമ്പോ അതിീക്ക് മയോണീസ് ഉണ്ടാക്കി മുക്കിയാൽ നല്ല രസമുണ്ടാവും
മയോണിസ് ആ് നമ്മള് വീട്ടിൽുണ്ടാക്കുന്ന നല്ലതില്ലേ പുൊറത്തുന്ന് കഴിക്കണ അത്ര നല്ലതല്ലല്ലോ അതന്നെ പിന്നെ ബസ് ബസ്മതി റൈസ് കൊണ്ടാണ് ഉണ്ടാക്കുക ആഹ നല്ല സുഖം തന്നെ
ആഹ വീട്ടിൽ ആരൊക്കെയ ഉള്ളത്
വീട്ടില ഉമ് ഉപ്പ അനിയന അനിയെത്തി അവിടെയോ
ആഹ എന്തിനാ പഠിക്കണത്
ഡിഗ്രി കഴിഞ്ഞു ഓൺലൈന ആയി വർക്ക് ചെയ്യാണ് ടീച്ചർയിട്ട്
ആ ഡിഗി ആഹ ഡിഗ്രി കഴിഞ്ഞുല്ലേ
ആഹ ഡിഗ്രി ആയിനു എന്താ എത്ര മക്കളാ
എനിക്ക് രണ്ട് കുട്ടി കുട്ടിയള്ളത് രണ്ട് പെൺകുട്ടികളാണ് ഒരാൾക്ക് പത്ത് വയസ് ഒരാൾക്ക് രണ്ട് വയസ്സ്
അല്ല കേക്കൊക്കെ ഉണ്ടാക്കലുണ്ടോ കുട്ട കുട്ടികൾക്ക് ഉണ്ടായി കൊടുക്കലണ്ടോ കേക്ക്
ഇണ്ടാക്കാ അറില്ല നമ്മള് ഭർത്തി ഭർത്തിട ഒക്കെ കഴ ിക്കുംബ അപ്പോളൊക്കെ കഴിക്കുകന്നല്ലാതെ അല്ലാത അത ഞാൻ ഉണ്ടാക്കാറില്ല
ആഹ ആ അത് മുട്ടയും പിന്നെ എന്താ അങ്ങനെയൊക്കെ എടുത്തിട്ടല്ലേ മുട്ടയും മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിങ് സോഡ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നല്ലേ
ആ ആ ആഹ് ആ പക്ഷെ ഞാ ഞാൻ ഉണ്ടാക്കാറില്ല ഞാാന് ക കടേന്ന് വാങ്ങാറാണ്
വേറെ എന്തൊക്കെയ ഫുഡ് ഉണ്ടാക്കലുണ്ട്
വേറെ നെയ്ച്ചോറും ബീഫും അത എനിക്ക് നല്ല ഇഷ്ടാണ്
ബീഫ് ബീഫ് കറി എങ്ങനെയാ വെക്കല് നിങ്ങളവിടെ അവിടുത്തെ എവിടെയന്ന് വീട് എവിടെന്ന് പറഞ്ഞത്
എന്ത്
വീട് എവിടെന്ന് പറഞ്ഞത്
ങ് ങ് എൻ വീട് തവനൂ പായങ്കലം
ആഹ് ആഹ് ഞങ്ങള് ഇവിടെ വയനാടാ വയനാട്ടക്ക് വന്നിട്ടുണ്ടോ വ വയനാട്ടക്ക് വന്നിട്ടുണ്ടോ
എന്ത് പറഞ്ഞേ
വയനാട്ടിൽ വന്നിട്ടുണ്ടോ
വയനാട്ടില് വന്നിട്ടില്ല പാലക്കാട് മറ്റേ ഇവിടെ കോയമ്പത്തൂര് ആ ഏരിയയിലൊക്കെ എത്തിട്ടുണ്ട്
ആഹ് ആ ഒരു ദിവസം വയനാട്ടക്കൊക്കെ വാ നമുക്ക് ഇവിടെ ട്രിപ്പൊക്കെ പോവാ അടച്ച് പൊളിക്ക പി പിന്നെ ബീഫ് കറി എങ്ങനെ ഇണ്ടാ
ബീഫ് കറി ഉം ഞാൻ ഞാൻ ബീഫ് കറി ഉണ്ടാക്കുക മൊത്തത്തിൽ ഉലുവ വലിയ ഉള്ളി പച്ചമുളക് ഹലോ
കേക്കുന്നില്ലേ
ആകെക്ക്ണ്ട് പച്ച പച്ചമുളക് ആതോക്കപ്പാട മിക്സ് ആക്കി ആക്കിക്കാണ്ട് കുക്കറിലടിക്കാറാണ്
ആഹ് ആ ഈ ഗരമസാല ഇടലില്ലേ ഗരമസാ ചേർത്താ കൊറ്ച്ച് ഫ്ലേ റി നല്ല അല്ലേ ഗരമസാല
ആ ഗരമസാല എല്ലതുടും എന്നിട്ട് അവസാനം ഇതാണ് ചെറിയ ചെറിയ ഉള്ളീല്
കുരുമുളക് പൊടി ഇടല്ണ്ടോ അപ്പൊ പുറത്ത്ത്തെ ഫുഡ് പൊറത്ത്ന്ന് മേടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇണ്ടാക്കല്ലേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കല്ലേ സ്നാക്സ് ഒക്കെ എന്തൊക്കെ ഉണ്ടാക്കിയല്
സ്നാക്സ് വൈന്നേരത്തെ കടികളൊക്കെ
ആഹ പഴംപൊരി പൊരിക്കും പിന്നെ നെയ്യപ്പണ്ടാക്കും പിന്നെ എലടല്ല്യെ ആട്ടപ്പൊടിയേറ്റ് അട
ആഹ
ആ അത്ണ്ടാക്കും ശർക്കര ശർക്കര ഇട്ടിട്ട്
ചക്ക ചക്കേന്റെ ഐറ്റംസ് ഉണ്ടാക്ക
ചക്ക ഐറ്റംസ് ഞാനിതുവരെ ഉണ്ടാക്കി നോക്കീട്ടില്ല്യ ഉണ്ടാക്കണന്ന് ആഗ്രഹണ്ട്
ഉം ചക്കാട ഒക്കെ ഇണ്ട
ചക്കട എങ്ങനെ ഇണ്ടാക്ക
ചക്ക ശർക്കരെ അരിപ്പൊടിയൊക്കെട്ട്ട്ട് ചക്ക ഉമ് അരിപ്പൊടിയും അതുപോലെ തേങ്ങയും ഏലക്ക പൊടിയും ഒക്കെ ഇട്ടിട്ടു വാഴേന്റെ ഇലേൽ വെച്ചിട്ട്
ആഹ എവിടെ വീട് പറഞ്ഞ്
വയനാട്ടില്
വയനാട്ടില് വയനാട്ടില് ആ ഒരു റിസോർട്ട്ണ്ടല്ലോ
എവിടെ
എന്താ വില്ല വില്ലം ന്നൊക്കെ പറഞ്ഞാണ്ട്
ആഹ് ഇവിടെ കൊറെ റിസോർട്ട്
ആ് എറെ ഹസ്ബൻഡ ആ എറെ എ എന്റെ ഭർത്താവിന് മുതലാളി ഉണ്ടവിടെ
ആഹ അപ്പൊ വയനാട്ട വീട്ടിൽ കുറെേ വട്ടം വന്നിട്ടുണ്ടാവും
ഞാൻ വന്നിട്ട് ഇല്ലിയാ ഒരു ദിവസം പോ പോണംെന്ന് പറയണ്ട് എന്താണ്
ആഹ ആഹ ഒരു ഒരു ദിവസം വാ ഇവിടെ വീട്ടില് നമുക്ക് ഇവിടെ റിസോർട്ടിലൊക്കെ നിന്ന് ഇവിടെ എല്ലാ സ്ഥലങ്ങളും പ്പ കാണാ
ആഹ് ആഹ് ആഹ്
അവിടെ കാണാന്ള്ള സ്ഥലങ്ങളേതൊ
മ് വയനാട്ടില്ല്ല്ലെ മൂന്നാറൊക്കെ പോയി ക്ക്ണോ
മൂന്നാർ പോയിട്ടില്ല അതവ്ടെണോ
ഏ അതവിടല്ല ഞാൻ പൊയ്ക്ക്ണോ ചോയ്ക്കാ
ഇല്ല ഇല്ല മൂ ന്നാറ് പോയ്ട്ടില്ല
ആ ടൂറ് പോയിക്കുണോന്ന് ചോയിക്കേ
ആ ഞാനിവിടെ വയനാട്ടില് വയനാട്ടില് വന്നിട്ടുണ്ടോങ്ങള്
ആ ആ കൂടുതല് കൂടുതലാളുകള് വായനാട്ട്ക്കാലോ
ആ വയനാട്ട്ക്കാണല്ലൊ വര്യാ ഇവിടുത്തെ കാലാവസ്ഥൊക്കെ നല്ലതാണ് അവിടുത്തെ അവിടെ ചൂടല്ലേ
ആ പിന്നെ പിന്നെന്തൊക്കെയാണ് വിശേഷം
പിന്നെന്താ വിശേഷം പിന്നെ ചായ ചായുട്ച്ചോ ഇന്ന് കു
ചായ ഇണ്ടാക്കിട്ടില്ല ഇണ്ടാക്കണം
ഇന്ന് ക്ലാസ്സുണ്ടോ കുട്ട്യള്ക്ക്
ഈ ആ ഇന്ന് ക്ലാസ്സ് ആ ഇന്ന് ക്ലാസ്സ്ണ്ട്
ആ മദ്രസ് പഠിക്കുന്നുണ്ടോ കുട്ട്യെള്
ത്തിലെ സ്കൂള്ല് അഞ്ചാ ക്ലാസിലു ആണ്
ആ ആഹ് അപ്പൊ ഉം ഇന്നില്ലാ ത്തോണ്ട് എന്തേലൊക്കെ സ്പെഷ്യലുണ്ടാക്കി കൊടു
ആ സപെഷ്യല് ആ കു ട്ടിക്ക് ആ എന്താണ് മീനോട് താല്പര്യല്ല ചിക്കനാണ് കൂടുതലും ഞാൻ ഇണ്ടാക്ക
മദ്രസും പഠി ക്കുന്നുണ്ട് സ്കൂളും പഠിക്കുന്നുണ്ട്ല്ലേ രണ്ടും പഠിക്കിന്ന്ണ്ട്ല്ലേ
മന്സ്സിലായില്ല
മദ്രസും സ്കൂളും പഠിക്കിന്ന്
എല്ലല്ല നമ്മ ഒക്കെ സ ന്താണ് വെവ്വേറേണ്
ആ ആ അങ്ങനെയല്ലാഞ്ഞാ ചോയിച്ചേ ഇപ്പത്തെ കുട്ട്യേള് ചെല ആള്ക്കാര് മദ്രസ പോവുന്നില്ലല്ലോ
ആ ആ അങ്ങനെണ്ട് അങ്ങനെ അങ്ങനെ എനിക്ക് താല്പര്യല്ല അങ്ങനെ കുട്ടി ഏ വേറെ പഠിപ്പിക്കണം ഗവണ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കണത എനിക്കിഷ്ടം
ആഹ് ആ ആ പിന്നെ എന്താ ഇന്ന് ചായക്കെ എന്താ കടി ഇണ്ടാക്ക വേക്കുന്നെ
ചായക്ക് വേ ഏ കടി ഉണ്ടാക്കിട്ടില്ല ഉണ്ടാക്കണം എന്തേലും
കുട്ടികൾ ഉണ്ടാവുമ്പോ ഒരു തരം പറയല്ലോ അല്ലെ എന്തേലും ഉണ്ടാക്കാൻ
എ എന്താ പറഞ്ഞേ
കുട്ടികൾ ഉണ്ടാവുമ്പോ അവർക്ക്ന്തെലും ഉണ്ടാക്കാന് അവ
ആ കുട്ടികൾണ്ടാവ കുട്ടികൾ ഇല്ലെങ്കില് അയിന്റേത് എന്താണ് സമയം പോകൂല്ല നമുക്ക്
അതന്നെ
ഇപ്പൊ രണ്ടു മാസം അവധിയൊക്കെ കഴിഞ്ഞല്ലോ
ആ ഇന്നെന്തണ്ടാക്കുന്നെ
ആ അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ മൂ ആ അവർക്ക് അവരുേതായ ഇഷ്ടങ്ങൾ പറയുമ്പോൾ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കൊടുക്കും പഴംപൊരി നെയ്യപ്പം
ആ അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് പഴംപൊടി ആയിരീ ക്കിലേ
ആ കൂടുതലും സ്പെഷ്യല് പഴപൊരിണ് ഇഷ്ടം
ആ ആ ഞാനിന്ന് പഴ പൊരി ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്
ആ ആ
വേറെന്താ വേറെ എന്തൊക്കെയണ്ട് വിശേഷങ്ങള് അത് തന്നെ ഞാൻ പഴപൊരി ഉണ്ടാക്കോ ഇപ്പൊ ഉമ്മസി പഴമ്പല ഉണ്ടാക്കി തരാ പറഞ്ഞിട്ടുണ്ട്
അതെ
ആ പഴംപൊരി ഇഷ്ടാണ് പിന്നെ വേറെ എന്തെലും ഉണ്ടാക്കണം കേക്ക് ഇണ്ടാക്കണം കേക്ക്
ഇതന്താ കേ സൗണ്ട് കുറവാലോ
കേക്കുന്നില്ല
ആ വേ ആ ചെറു ചെറുതായിട്ട് ഞാനിങ്ങനെ നല്ല ക്ലിയറയിട്ട് ഇങ്ങനെ നോക്ക
കേക്കുന്നില്ലേ ഇപ്പോ
ആ എന്നാ ശരിട്ടാ
ആ എന്നാല് ഒരുസം വീട്ടേക്ക് വേരി ട്ടോ വയനാട്ട്ക്ക്
ഞാൻ വീട്ട്ക്ക് വെര്ന്റ്
ആ പിന്നെന്താ എന്നാ ചായയൊക്കെ കുടിച്ച് ഉഷാറായിരി ഇരിക്കി കുട്ടികളോടൊക്കെ ചോദിച്ചുന്ന് പറയ്
ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ വരണ്ടിട്ടാ എന്നാ ശരി ശരി
ആ ആ